സുഖല്ലേ
സുഖാണ് മഴയുണ്ടോ അവിടെ
ഇല്ല ഇപ്പൊ മഴന്നന്ന്ല്ല അവിടെണ്ടാ
ഉംഇവിടെ മഴയൊന്നും ഇപ്പല്ല ഇതരെ ഇണ്ടായിന്നു ഉംകൊളത്തിലൊക്കെ പോവല്ണ്ടൊ
കൊളത്തില് ആഹ് പോയിന് പിന്നെ ഇവിടൊക്കെ ഇ കൊളം പൊയിം തോടും കാര്യങ്ങളൊക്കെ നറഞ്ഞ് ക്ക്ണ ടൈം അല്ലേ
ഉം പക്ഷെ ങ്ങട്ട് ഇപ്പം പോവാത്തതാണ് നല്ലത് ഇപ്പത്തെ ഈ അമീബിം മസ്തിഷ്ക ജ്യരൊക്കെ നറച്ച് നോക്കുമ്പോ
അതെല്ല ഉപ്പ് വള്ളത്തിൽ പോയിച്ചിട്ട് കൊഴപ്പല്ലല്ലൊ കെട്ടി നിക്കണ വെള്ളത്തിലാണ് പോവാൻ പാടില്ലത്തത്
ആഹ് ഇപ്പം കൊറച്ച് കൊറച്ചായിട്ട്ള്ള മഴ പെയ്തിട്ടൊള്ളൂ അപ്പ എന്താ നമ്മുക്ക് പറയാൻ പറ്റില്ല എന്താ അവിടെ ഇണ്ടാവന്നൊന്നും
ഇങ്ങാൾ എല്ലാഇസും പോകലുണ്ടോ
ഇൻ
എല്ലാ ദിവസവും പോവലുണ്ടോ
ഇല്ല എടക്കടക്ക് എല്ലാ ദിവസും വിടൂല ഒറ്റക്കൊന്നും വിടൂല
ഉം നീന്തണിങ്കികൊള്ളാം
ആഹ് ചെരിതായിട്ടൊക്കെ
ഉം
ചെറുദായൊക്കെ ഈ
പുഴയിലൊക്കെ നീന്തോ അ
പുഴല് ഞാന് ഇപ്പടുത്തൊന്നും നീന്തീട്ടില്ല കുറെ മുന്നേ നീന്തിയതാ
ഉം
നീപോവലണ്ടോ നീന്താനൊക്കെ
പോവലൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ അറിയയുള്ളൂ വലുതായിട്ടൊന്നും അറിയില്ല
ആഹ ഇപ്പത്തതിൽ പഠിച്ചാമതിയല്ലോ
ആഹ പഠിച്ചാ മതി
അ അറുന്നാള് കൊണ്ടോക്കണ്ട എടുത്തിട്ട
ഉം അങ്ങനെ തന്നെയ ഏകദേശംപ്പ ചെറുതായിട്ടേങ്കിലും പഠിച്ചിക്കണുന്നത് അരണ ആൾ കൊണ്ടയിട്ടാണ്
ഉ അങ്ങനെന്നെ പോയി പഠിച്ചാ മതി എന്താച്ചാ നമുക്ക് ഒരു അപത്ത് വരുമ്പോ നമ്മക്ക് തന്നെത് രക്ഷപ്പെടണ എന്നുണ്ടെങ്കിൽ നീന്തല അറിയണമല്ലോ
അതാ നീ എവിടെേലക്കെ മുങ്ങി പോകും
പിൻന്റെ
അല്ല ഞാൽ എവിടേലൊക്കെ മുങ്ങി പോവ പോയാൽ നമ്മുക്കൊന്നും ചെയ്യാൻ കഴിയില്ല
ആഹ അതെ
പിന്നെന്തൊക്കെയാ വീട്ടിൽ ആരക്കെയുണ്ട്
പിന്നെ വീട്ടെ രണ്ട് അനയന്മാരും ഉമ്മയും പിന്നെ ഇപ്പൊ പുറത്താണ് എന്റതോ
എന്റെത് എനക്കൊരു കാറ്റ് രണ്ട് അനിയത്തിയും ഉപ്പയും ഉമ്മയും ഇപ്പൊ പൊറത്താണ് പറയുമ്പോൾ
ബാംഗ്ലൂര് മർക്കൈഡ സു കായങ്ങ ക
ഓവിടെന്ത്‌ ജോബാ
അവിടെ കച്ചവടാണ്
മാർക്കറ്റിലാണോ
ഉം
ആഹ
എന്റെപ്പക്കൊ
ഇൻറെ ഇപ്പം ടെക്സ്റ്റൈൽസ്ട്ട്ഞങ്ങെ നടത്തിക്കണ്ടു പോണ്
ആഹ
ഉം
പിന്നൊക്കെ പിന്നെ എന്തൊക്കെ എന്നെ എന്തൊക്കെ സ്പെഷ്യൽ ഇണ്ടാക്കീട്ട്
പ്രത്യേകിച്ചി സ്പെഷ്യൽ തന്നെ ഇല്ല പോ ഉച്ചക്ക് മാേമി ചിക്കൻ കിക്കാരം
ആഹ വെള്ളിയാഴ്ച്ച ആയതൊണ്ടില്ലേ
ആഹ്
ഉം
എങ്ങൾക്കൊ
ആഹ് ഞങ്ങൾക്കും അവിടെത്തന്നെ അങ്ങനെ തന്നെയാണ് എന്നച്ചാ വെള്ളിയാഴച്ച പൊതുവെ ചിക്കൻ കറ ആണല്ലോ
ചിക്കൻ കറിയല്ല
ആഹ ചിക്കൻല്ലെങ്കില് ബീഫ് ഉണ്ടെങ്കും ബീഫ് ഉണ്ടാവോ
ഓ ബീഫക്കെ കൂട്ടോ നിങ്ങള്
വലുതായിട്ടൊന്നും ചിക്കനും ബീഫും കാര്യങ്ങളൊന്നും കൂട്ടൂല്ല മീനായാലും കൊറച്ച് ഇപ്പൊ നമുക്ക് ടേസ്റ്റും കാര്യ അങ്ങനെ ഉണ്ടാവൂലേ ചലതിനനോട് നമുക്ക് താല്പര്യം ഇനൊ ഒരു പൂതിയൊക്കെ വര ആഗ്രഹമൊക്കെ
ഏത് മീനാ കൂടുതല ഇഷ്ടം?
ഇങ്ങനെ ചോദിച്ചാല് ഇപ്പൊ നമുക്ക് ഇങ്ങനെ റയർായിട്ട് കിട്ടൂലേ ഇപ്പൊ എന്താണ് മാന്തള ചെമ്മീൻ അങ്ങനത്തെ സാധനങ്ങൾക്ക് നെണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ടല്ല അതിനോടായിരുന്നു കൂടുതൽ താല്പര്യം.
കിട്ടാൻ സാധ്യത എപ്പോഴും കിട്ടണ കിട്ടാത്ത മീനല്ലേ ഉം സ്വാദൊക്കെ ഇഷ്ടാണോ?
ആ തിന്നും.
ഉം ഏറ്റും ഏറ്റവും കൂടുതൽ ഏതാ ഇഷ്ടം?
അങ്ങനെ ചോദിച്ചാ ഈ എരുന്ത്‌ കട്ക്ക അങ്ങനത്തെ സംഭവങ്ങളില്ലേ
ഓ
ഉം
അനക്കോ?
ഇൻകങ്ങനെ ഇഷ്ടാ ചോയ്ച്ചാല് സൂദ പിന്നെ അങ്ങനത്തൊക്കെ
ഉം ചിക്കനൊക്കെ ഇഷ്ടാണ്. ചിക്കന് ബീഫ് അങ്ങനെത്തൊക്കെ. ഹലോ!
ഹലോ! ആ എന്ത പറ്റി?
അത് ചെറുതായിട്ടൊന്ന് നെറ്റ് ഓഫായി.
ഹലോ! ചിക്കനും ബീഫൊക്കെ പറ്റുവോന്ന്!? കേക്കുന്നില്ല. ഹലോ കേക്കുന്നില്ല! ഹലോ! ശരിക്ക് കേക്കുന്നില്ല.
ബീഫ് ആ കൂട്ടും ബീഫുണ്ടാക്കാന്
ആ പറയ്. ആ കേക്ക്ണ്ട്. അവിടെ റേഞ്ച് ഇല്ല.
നിങ്ങൾക്ക്
അവിടെ റേഞ്ച് കുറവാ തോന്നുണ്ട് ആ
ശ
ആ തിന്നും പഴംപൊരി എനിക്ക് തിന്നാൻ പറ്റൂല. അവിടെ റേഞ്ച് കട്ടാവ്ണ്ട്. ഹലോ!
പഴമ്പൊ
ഹലോ! ആ ഇപ്പൊ കേൾക്ക്ണ്ട്. ഇങ്ങനെ കേക്കുന്നില്ലട്ടോ. ഹലോ! ഹലോ!
ഇഷ്യുവാണ്